ഹലോ
ആ കേക്ക്ണ്ടോ
കേൾക്കണ്ട് എന്തൊക്കെണ്ട് വിശേഷം
ഉ സുഗാണ് കൊയ്‌പ്പ ല്ലാതെ പോകു ന്നു
ഓകെ മഷ മയണ്ടോ
മയപ്പല്ല ഇപ്പൊ നല്ലൊരു വെയിലൊക്കെ വന്നാണ്
ആഹ് ഉം ഞങ്ങളവിടെക്കെങ്ങനെന്നെ മയണ്ടായിരുന്നു ഇപ്പോ നല്ല വെയിലാ ഒക്കെ ഒണങ്ങി വെള്ളൊക്കെ കൊറേ വറ്റി പാടത്തൊക്കെ
ഉം പാടത്തിന്റെക്കെടുത്താ ങ്ങള്
ആഹ് പാടത്തിന്റെ അടുത്താ ചെറിയ നെൽപ്പാടങ്ങൾ ഉണ്ട്.
ഉം
ഉം അട്ത്തെ വെള്ളൊക്കെ വറ്റി കൊറേ
ആഹ്
ഉം ഉച്ചമയക്കത്തിലായിരിക്കൂല്ലേ
ഉം ഇന്ന് മക്കളുണ്ടല്ലോ അപ്പൊങ്ങനെ അവര്
ഉം ഉം
നോക്കണ പണിയന്നെ ഉള്ളു കച്ചറേന്തൊക്കെ ആയിറ്റ്
ഇവ്ടേം അങ്ങനെന്ന്യാ ഇന്ന്
ഉം
ഇൻക് അഞ്ചാള്ണ്ട് ആ ജോലി ഒക്കെ കച്ചറന്നാണ്
ഉ
ഒന്നിനൊക്കുമ്പോ ഒന്നിനോക്കുല അല്ലെങ്കി ഫോൺ വേണം ഓക്ക്
ഉം അതാ
ഉം അതാണ് കാര്യായിട്ട് ഞാ പറേം ടി വി ഒക്കെ വാങ്ങി കൊടുക്കാം വിചാരിച്ചു ചെലപ്പോ അതും അങ്ങനെന്നെ തമ്മില് തരാ ഒരാക്ക് പറ്റ്ണ്ടെ ല്ലായ്കാരം ഒരാക്ക് പറ്റല് എല്ലാര്ക്കും കാണേണ്ടി വരും എല്ലാര്ക്കും ഓരോന്നേക്കയ്‌ കാരം കാണേണ്ടി വരും നിങ്ങളാട ടി വി ണ്ടാ വീട്ടില്
ടീ വി ല്ല
ഉം അല്ല ഇപ്പൊ ടി വി ആവുമ്പോ കണ്ണിനൊന്നും അത്ര ബുദ്ധിമുട്ട് തോന്നൂലല്ലോ ഉം ഇന്നെന്താ സ്പെഷ്യൽണ്ടാക്കി ഉച്ചയ്ക്ക്
ഉച്ചക്ക് സ്പെഷ്യലായിട്ടൊന്നുല്ല മുതിരക്കറിയും പിന്നെ മീൻ പൊരിച്ചതും
ഉം മുതിര തേങ്ങരച്ച് വെക്കെ
ആഹ് വറുത്ത പൊടിച്ചാണ്ട്
അത് താളിയ്ക്കാ താളിക്കൊരു വ തേങ്ങ അരക്കല് അങ്ങനൊക്കെ ഇല്ലേ ഞങ്ങക്ക് ഇല്ലാത്തൊരു ഭാഷ കയ്ക്കലല്ലേ ഓരോരുത്തർ പറയും നല്ലതാണ് സാനം നല്ല രസമാണ്ന്ന് റയും.
തേങ്ങരച്ച് ആഹ് മുതിര വറുത്ത് പൊടിക്കും ഇന്നട്ട് തേങ്ങ അരച്ചിട്ട്
ഈ പൊടിക്കുമ്പോ ഒന്നായിട്ട് ഒന്ന് ഇതായി വരില്ലേ കായം പോലാവ്വോ പൊടിപൊടിയായോണ്ട്?
അങ്ങനെ നല്ലോണം പൊടിയൂല ജസ്റ്റൊന്ന്
ആഹ് അത് ശെരി
ബാങ്ക് കൊട്ക്ക്ണ് ണ്ട്ല്ലേ?
ക്രഷെയ്യയ്ക്കാരല്ലേ
ആഹ് ക്രഷ് ചെയ്യാ.
ഉം പിന്നെ വേറെന്ത്?
വേറെന്താ, അവടെന്തേനി ഫുഡൊക്കെ?
ഇന്ന് ഇന്ന് ചെറിയ എളച്ചിൻ്റെ ഉമ്മീം ഇപ്പൊക്കെ വീട്ട്ക്ക് വെര്ന്ന ദിവസെര്ന്ന് അപ്പൊ അങ്ങട്ട് ഭക്ഷണം കഴിക്കാ വരാൻ പർഞ്ഞ് അപ്പൊ അവടെ മന്ത്യേ
ആഹാ
പോയിട്ടില്ല അപ്പൊ ഓലൊക്കെ ഇണ്ട്, ഞങ്ങളൊരു രണ്ട് വീടും എട്ത്തെട്ത്താ ഒരു മുറ്റത്താ.
ഏഹ്
വിട്ട് ദൂരല്ല. അങ്ങട്ടും ഇങ്ങട്ടും ഒരു മുറ്റാണെ, അപ്പൊ ഞങ്ങള അങ്ങട്ടും ഇങ്ങട്ടൊക്കെ പോയിപ്പോ അവ്ട്ത്തെ ഓലെ ജ്യേഷ്ഠത്തിന്റെ മോ മക്കളൊക്കെ ഇണ്ട്. ഇവടെ തരെ കളിക്കെയ്ന് ഇപ്പ അങ്ങട്ട് പോയോണ്. ഓലോരോ സാധനം എടുത്ത കളിക്കൊ- ക്കെട്ത്താണ്ട് അവുട്ന്ന് കൊറേ നേരം കളിച്ച്, ഓലപ്പന്റെ ഫോണൊക്കെ ഇട്ത്ത് ഇങ്ങനെ കാണേന് അപ്പൊ ഞാൻ ചീത്തർഞ്ഞപ്പം, ന്ന്ട്ട് ഇന്ന്ണ്, ഫോണ് ഇട്ത്ത്‌ വെച്ച പ്പോ ഓ അതാ ഇബ്ട്ന്ന് കൊറെേ സാനം കൊണ്ട് അങ്ങട്ട് പോയിണ്തോൺണ്ണു. ഇവടെ ഇല്ല്യ.
മക്കളൊപ്പൊ ഇതെരെ ഇവടെ നടക്കേയ്ന്‌. ആഹ് ഓല് ബാങ്ക് കൊട്ത്ത്ട്ട് പോയാ മതീന്നർഞ്ഞ് ഞാന്. ഇപ്പൊ ബാങ്ക് കൊട്-
ആഹ് ഇബടെ അങ്ങനന്നെ ഇബടെ ഓല് സെയ്ക്ക ള് കൊണ്ട് പോവും. ഞാൻ പറയും, ഇപ്പൊ ഇഞ്ഞി പോവാൻ പറ്റൂലാറയലാ ആങ്കുട്ട്യാള്.
ഉം സൈക്ക
സൈക്കളും കൊണ്ട് പോയാ ഓല് എവ്ട്ക്കാ എത്താന്നോ, എല്ലോട്ത്തും ഇണ്ടാവും. ഇപ്പൊ ഈ വെള്ളക്കെട്ടൊക്കെല്ലേ. വെള്ളം മീൻപുടി ക്കാനും കണ്ണ് തെറ്റിയാ ഓല് ഈ പാട്ത്ത്ക്ക് വെള്ളം നോ മീൻ പിടിക്കാന്.
ഉം ഉം.
ഇങ്ങളെ കു, അവടൊന്നും പ അരുവീതൊന്നും ഇണ്ടാവുലേക്കാരല്ലേ?
അരുവിയൊന്നുല്ല, കുറച്ച് മോൾള്ളായിട്ട് കൊളണ്ട് അങ്ങനെ വല്ലാ പോവൂല്ല.
അറിയില അയ്നെ കുറിച്ച്. ഓല് പിന്നെ ആ വെല്ലാ ആയില്ല. ആഹ് അഞ്ചു വയ്സായിട്ടൊള്ളൂ.
ആഹ് അത് ശെരി.
ഉം ഹ്.
ഇവടെ ഇവരു കുളിക്കാനൊക്കെ പോവുട്ടോ.
ഏഹ്
ഇവര് ഓരപ്പനോട് ഓലപ്പൻന്റെ കൂടെ കൊളത്ത്ക്ക് കുളിക്കാനൊക്കെ പോവും.
സൈക്കൾണ് എച്ചറായി തോന്ന്.
പോണം പർഞ്ക്കാ.
ഏഹ്. ഹിസ്സോ ഓന് കൊട്ക്ക് നല്ല കുട്ട്യല്ലേ.
ഉം.
ഒരു സൈക്കി ളൊള്ളെ അപ്പൊ രണ്ടാക്കും വേണം. അങ്ങനൊക്കെ കച്ചറെണ്.
ഉം ഒക്കെ ഇവിടെള്ളന്നെ ഞങ്ങളെ വീട്ടിലിള്ള ക്കതെ മാതിരി തന്നെ. സൈക്കിള് ഇപ്പ അഞ്ചാള് ഇണ്ടേ മൂന്നാക്ക് സൈക്കിള് വാങ്ങിയോട്ത്തിന്. ആ മൂന്നാക്ക് വാങ്ങിയോട് തേന് ഒക്കെ ചങ്ങെല പൊട്ടിയും, ചക്കരം കറങ്ങാത്തും, ട്യൂബ് പൊട്ടിയാണ്ട് വർക്ക് ചെയ്യാത്തൊക്കെ ഉന്തി ഉന്തി കൊണ്ടോ ന്നാലും. എങ്ങനെങ്കിലും ഓരു ചവുട്ടുമ്പോ ത്തിനു തന്നെ സെയ്‌ക്കിള് ആ ചെങ്ങല ആറ്റാണ്ട് പിന്നേം കർക്കൂം. ഇതെന്നെ യല്ലേ ഒരു അട് ചോ ഒര് ഓയിക്ക് എന്താ എങ്ങനേങ്കിലും, ടൈമ് വേസ്റ്റ് ആക്കി പോണം. ഒന്ന് ഫോണ് ക്കത്തൊന്ന് വായിക്കാനൊന്ന് പറഞ്ഞാല് എഴുതാ പറഞ്ഞാലൊന്നുംല്ല. പോത്തിന് ഒറക്കം വെരും.
ഉം അതെന്നെയാ ഇവിടൊക്കെ ബുക്ക് എടുത്താവലവർക്ക് ഇല്ലാത്ത ക്ഷീണം ഇണ്ടാവൂല
ഉം തല ചൊറയലും മൂക്ക് ചൊറിയലും കണ്ണു ചൊറിയലു ആവിടലു റബ്ബെവെ ഷ്കാറി എല്ലി ഞാം പറിയ ക്കു ഞാൻ പറയല കഴിഞ്ഞിട്ട് വിളി തരെ ഇതൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങിയാ മതി അറിയല
ഉം ഈ ഇസുസെ ഫോണ് തരാനവാ
വേറെ കച്ചറേക്കരല്ലേ
ഉം ഒരാളോട് ഫോൺ തരാന്നറിഞ്ഞു ഇങ്ങട് പോരുന്നുണ്ട് അതാവുമ്പോ പിന്നെ
ഉമ്മൊക്കെ ഇല്ലേ വീട്ടില്
ആഹ് ഉമ്മെപ്പണ്ട്
ഉം
ഞാനിപ്പ ഉമ്മാന്റെ ഫോണിലാണ് ന്റെ ഫോൺ ഐഫോൺ ആയണ്ടേ ഇത് കി ട്ടൂല
ആഹ് അയ് ശെരിയാ
അപ്പങ്ങനെ ഈ ഫോണിലാണ് കേറ്റിയൊക്കെ പിന്നെ വീട്ടില് മക്കളൊക്കെണ്ടോ
മക്കള്ണ്ട് വീട്ടിലെല്ലരു ഉണ്ട് ഓലക്കുമ്പ തോന്നണ് കളിക്കോപ്പും കൊണ്ടാണ് അങ്ങട്ട് ഇളച്ചൻ ഇളച്ചിന്റെ വീട്ടക്ക് പോയിണോ സംശയ്ണ്ട് ഇവിടെ ആരേം ഒച്ചേക്കണില്ല
ആഹ് സൗണ്ടോറച്ച ആഹ്
ഇതരെ ഇവിടെ അവിടെ ഏനി അവിടുന്ന് പോന്നിട്ട് ഇങ്ങനെ വന്നാണ്ട് ഇവിടെ ഇങ്ങനെ കളിക്കേനി തലപ്പൊ ഞാൻ പറഞ്ഞു പെൺകുട്ടളായപ്പോ തലൊക്കെവാർ ന്നാണ്ട് റെഡി ആക്കി പിന്നെ കുളിച്ചൂടിറഞ് അപ്പോ കുളിചാൻ ഞങ്ങള് കൊളത്തിക്ക് പോണം പ്പച്ചി വന്നിട്ട് പറഞ്ഞ് അയിന് വെയിറ്റ് ചെയ്ത്ക്ക് അഹ് ഓലപ്പോം പണി പോയത വൈകുന്നേരം വരാറണ്ട് അരണിക്കൂറ് കൊളത്ത് കുളിച്ചാല് ന്നലെ പോയില്ല മിനിയാന്നൊക്കെ പോയിനി അങ്ങനെ ഒന്നരാട ഇട്ടണ്ട് ഇങ്ങനെ പോയിന്
ഉം വെല്യേരാരു ഇല്ലാതെ പറഞ്ഞേക്കാനും പേടിയ ആണല്ലോ
ആഹ് ഓലിക്ക് നീന്ത അറില ഓക്ക് പഠിച്ചാനാ രണ്ടാക്കേ അറിയുള്ളൂ മറ്റൊൾക്കൊന്നും അറിയില്ല മറ്റൊലൊക്കെ ചെറിയ കുട്ടികളെ ന്നെയേണ് വല്യോള് എട്ടാം ക്ലാസ്സിലാണ് ഓളും പഠിച്ച്ന് രണ്ടാമത്തോള് പഠിച്ചില്ല രണ്ടാമത്തോക്ക് പിന്നെ പേടിയാണ് മൂന്നാമ മോനാണ് മോന് ചെർതായിട്ട് പഠിചിന് മക്കളൊക്കെ നീന്താ അറിയമല്ലേ
നീന്താനൊന്നും അറിയില്ല പൂളിലൊക്കെ പോകുമ്പോ അങ്ങനെ പ ടിപ്പിച്ചെടുക്കുന്നതല്ല ഇവിടെ അടുത്ത് കുളല്ല തൊട്ട എനിക്കും അറിയില്ല
ഇനിക്കറല്ല
റിസോർട്ടില് പോകുമ്പോ അങ്ങനെ പഠിപ്പിച്ചരിലൊക്കെ ഉണ്ട് പക്ഷെ അത് പഠിയൂല എത്ര ആയാലും
നമ്മളൊക്കെ ഇത്ര പ്രായമായില്ല ചെറുപ്പ പഠിച്ചാ പിന്നെ പ്രായ കണ എന്നാലും വിചാരിച്ചാൽ ഈ തടിയൊക്കെ നമ്മ പോ ഒന്നും വ്യായാമം ഇല്ലാത്താണല്ലോ അങ്ങനെ എന്നും ചെയ്യണം എന്നാലേ അതിനൊക്കെ ഒരു ഇതുണ്ടാവയുള്ളൂ
ഉം ഉം
ആ എന്താ വൈകുന്നേരം എന്തെങ്കിലും ചായക്ക് കടിയൊക്കെ ഉണ്ടാക്ക്വോ?
ആഹ് എപ്പോളെങ്കിലും എന്തെങ്കിലൊ ഒക്കെയിട്ട്ണ്ടാക്കൂ ഇന്നലെ മൈസൂർ പാക്ക് ഉണ്ടാക്കിയോക്കി ഇ പോതിക്ക് യൂട്യൂബില് ക മൈസൂർ പാക്കില്ലേ?
ആഹ് അയി കൊറേ നെയ്യോംഡാൽഡയോ എന്തൊക്കെയോ വേണ്ടേ?
നെയ്യ് ആഹ് കൊറച്ച് നെയ്യ് കൊറച്ച് ഓയിൽ എടുത്ത് കൊഴപ്പല്ല ടേസ്റ്റെക്കെണ്ട് മക്കൾക്കും ഇഷ് ടായി മധുരായതില്ലോ-
ഏഹ് അല്ലടി ചെട്ന് അതൊക്കെ മതിയാവും.
എന്തെങ്കിലുക്കെ ഇങ്ങനെ യൂ ട്യൂബില് കാണുമ്പോൾ ഒരു പൂതീക്ക് ഇങ്ങനെ എന്തെങ്കലുക്കെ ഉണ്ടാക്കു
ആഹ് അ തിന്നാൻ കുട്ടികളും ഇമ്പരൊക്കെ ഇണ്ടാവുമ്പോളേ
ആഹ് ഉം തിന്നണൊര് ഉണ്ടായന്നെ നമ്മുക്കൊരു സന്തോഷ ഉണ്ടാക്കാന് ഇതാര് തിന്നന്നൊരാണ് ഏഹ്
ഇബിടൊക്കെ അങ്ങനെന്നെ തിന്നാ തിന്നു മത്സ തെർച്ചക്കരെ തുന്നല് അഞ്ചു കുട്ടികള്ണ്ടാവുമ്പോ ഞാൻ കൊറച്ചേ ഇണ്ടാക്കള്ളൂ ബാഹ് തോനെ ക തൊണ്ടക്കുല്ല.
ഉംഹ്ഉംഹ്
അപ്പൊ അങ്ങനെ ഇതാക്കിച്ചു ഉം ഇന്നലെ ചപ്പാ പത്തിനോട്ണ്ടാക്കി ചപ്പാത്തി മുട്ട് ഇതാക്കിയേണ്ട ന്നാ ശരി.
ആഹ് സമയമായിനക്ക്.